ഓഹ്
ഹലോ കേക്കുന്നോ
ആ കേക്കുണ്ട്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം അടിപൊളിയായിട്ട് പോണു
ഉം മഴയൊക്കെ ഒണ്ടോ
ഏഹ്
മഴയൊക്കെ ഒണ്ടോ
മഴ ന്ന് ഇന്നലത്ത അത്ര ല്ലാ എന്നാലും ഉണ്ട് ഉം അവിടെ എങ്ങനെ ണ്ട് ഏ ആഹ്
ഉം
മഴ എങ്ങന വരുമ്പോൾ തണുപ് പിടിച്ചിട്ട് പുറത്തിറങ്ങാ തോന്നൂല്ല ലെ
ആഹ് അയ്യോ ഇവിടെ വെളീൽ ഇറങ്ങാൻ പറ്റാത്ത കണക് മഴ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാ ഇതുവരെ തോന്നിട്ടില്ല
ആ
അടുത്ത മഴക്ക് ഇരുണ്ട് കേറി വരുന്ന്
വരുന്നുണ്ട് ല്ലേ അത്രക്കൊന്നും ഇവിടെല്ല ഇന്ന് ഇവിടെ കുറവാണ് മഴ
ഹും
ഉം
നമുക്ക് ഇന്നലെ രാവിലെ എങ്ങും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി തൊട്ട് ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയത് തൊട്ട് മഴ നല്ല മഴ ഉം
ഇത്രവരെ നല്ല മഴയരുന്നു
ഉം അല്ല ഇവിടെ രാത്രി തൊട്ടാണ് മഴ തുടങ്ങിയെ
ആഹ ഓരോ ഭാഗത്തെക്കാണ് തോന്നണ് മഴ
ഹെ.
ഉം ഇപ്പ തുടങ്ങിട്ടുള്ളു ജൂണില് മഴ തൊടങ്ങിട്ട് ഇപ്പഴല്ലേ തൊടങ്ങേണ്ടതല്ലേ ഭശ് മയങ്കര വെയിലും ചൂടുമായിരുന്നു
ആഹ്‌ ഇത ഭയങ്കര വെയിലായിരുന്നു. വെള്ളം പോലും ഇല്ലാത്തൊരു അവസ്ഥയി പോയി ഉം
കു ഈ പ്രാവശ്യത്തെ ചൂട്.
ഇവിടെ ചൂട എന്തു വരന്നത് ചൂട് നല്ല കട്ട ചൂടായിരിന്ന് വെള്ളുല്ലായിരുന്നു
ഞങ്ങള് ചൂട്ട് ആഹ്‌ ചൂടേനു ചൂട് സഹി നിക്കാനാവാതെ ഞങ്ങൾ ഇതേ പോലെ. എന്തോരു എന്താ ഏ സി ക്കെട്ട്കാണ്ടൊക്കെ കിടന്നീനത്.
ഉം
എ സി വാങ്ങിച്ച് പിന്നെ ഒരു നാലിസം കഴിഞ്ഞേക്കന്നെ മഴ പെയ്ത്. തൊടങ്ങി വെയില് ചുടൊക്കെ കൊറഞ്ഞു ഞൻ പറഞ്ഞ ഞങ്ങള് എ സി വാങ്ങനിക്കെനി തോന്നുണു മഴ പേയ്യാണ്.
നമുക്ക് എങ്കിലേ ചൂടാണ്.
ആഹ്‌ ചൂടന്നെയാണ് എല്ലാായിടത്തും അശ്വാ ഉം
കുഞ്ഞുണ്ടല്ലേ?
ചെറിയമോളുണ്ട് അവിടേ എത്ര മക്കൾ. ആഹ്‌ എങ്ങനെച്ച മോളാണോ? അതോ മോനാണോ?
മോള്.
ആഹ്‌ ഇതും മോളെന്നെണ്
ഉം
ഓള് കെ ജിൽ പഠിക്കാണ്.
മ് ഇവിടെ അങ്കവാടി പോണ്.
ആഹ്‌ ഞാൻ അംഗൻവാടി വിട്ടിട്ടില്ല ആഷു.
ങേഹ്
പിന്നെന്താ ചായ കുടി കഴിഞ്ഞോ?
ചായ കുടിയൊക്കെ കഴിഞ്ഞു.
ഉം
മോളടുത്ത അവളെന്നേ കടിക്ക്ന്ന് ഹെ
സ്നാക്സ് എന്തായിര്ന്നു
സ്നാക്സ് ഒന്നും ഇല്ല ചായ മാത്രം.
ആഹ്‌ ആ ആ
ഉം അവിടെന്തൊക്കെയക്ക് ചായ.
ഞങ്ങളിന്ന് ചായ കുടിച്ചിട്ടില്ല. ഉംഹും പിന്നെന്തക്കെയാ?
പിന്നെ വേറൊന്നല്ല അങ്ങനെ
ഉ ഹസ്ബന്റ് എന്താ ചെയ്യണ്?
ഹസ്ബന്റ് ഗൾഫിലാണ്.
ആഹ്‌ എന്റെ ഹസ്ബന്റ് ഗൾഫില ലീവിന് വന്നീന്നോ
ലീവിന് വന്നിട്ട് പോയിട്ട് കൊറെേ നാളായി.
ആഹ് എന്റേസ്ബന്റ് പ്പ പോയിട്ടരു മാസം ആവണള്ളൂ
ഉം കറങ്ങാനൊക്കെ പോയി കാണ
ഉം രണ്ടു മാസം ഈ വെക്കേഷൻ ടൈമ് നോക്കിയതാ വന്നതേ. അപ്പങ്ങനെ കുട്ടിമക്കൾക്ക് കൊയിവുള്ള ദിവസം.. പു പറണ്ട് അങ്ങനെ പോവന്നെ ആയിരുന്നു പുറത്ത കൂടെ തന്നെ ആയിരുന്നു
ഉം ഞാനും ഹസ്ബൻഡ്ന്റ് പിന്നെ ഫുള്ള് പോറത്താണ്
ആ ഹസ്ബൻഡ് വന്നാൽ മാത്രല്ലേനമ്മുക്ക് എറങ്ങാൻ പറ്റുള്ളൂ
ഏഹ്. ഞാനും പിന്നെ കൊടക്കനാല് വാഗമണ്ണ് അങ്ങനെ കൊറെ കറാ-
ആഹ് ഞങ്ങള് ആലപ്പുഴ എർണാകുളം ആലപ്പുഴ. അങ്ങനെ രണ്ടിസം കറങ്ങിപ്പോന്ന്
ഞാൻ സ്കൂൾ വെക്കേഷൻ തുടങ്ങിപ്പ ആലപ്പുഴ പോയി
ആഹ് ആ
ബോട്ടിങ്ങിന് പോയതാ പക്ഷെ പറ്റിയില്ല
ഏ അതെന്തേ
അത് അവിടെ എന്താ നമ്മള് എത്തിപ്പല്ലേ റ്റായി പോയി
എ ആഹ് ഞങ്ങള് എ അങ്ങനെ എർണാകുളൊക്കെ കർങ്ങി എ ആലപ്പുഴ എത്തിയപ്പഴക്കിന് അവിട്ത്തെ ടൈം കഴിഞ്ഞു പിന്നെ ഞങ്ങള. അന്ന് അവിടെ റൂമെടുത്ത് നിന്ന് പിറ്റേന്ന് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കടപ്പുറൊക്കെ പോയി ബീച്ചിലൊക്കെ പോയിട്ട് പിന്നെ മടങ്ങിയത്
ഉം ഞങ്ങള ആലപ്പുഴ പോയത് ഹസ്ബന്റിന്റെ ഇവിടെ അല്ല വേറെ എന്ത വേറെ കുറച്ച് ട്രിപ്പ് ആൾക്കാരുമായിട്ട് ട്രിപ്പ് പ്പ മരിച്ചു പോയതാ അങ്ങനെ പിന്നെ അപ്പാ ഉം അന്നന്നെ ങ് വന്ന് പിന്നെ അവടെ ബീച്ച്. അല്ല മറ്റേ ട്രാവൽ സബസ് ഒരു ചെറിയ ബസ് അതില്
ആ ആ
ഉം സ്കൂൾ അടച്ചിക്കല്ലേ പിള്ളേർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ്
അല്ലേല്ലേ പോവ- ക്കേഷടൈം സീസൺ ടൈം ന്നാണല്ലൊ പറയ ഫുൾ ട്രിപ്പിൻ്റെ മൂഡല്ലേ പ്പം.
ഉം
ഫാമിലി ആയിട്ടും അയൽവാസിളായിട്ടും കസിൻസയിട്ടും. ഉ ഉ.
ട്രിപ്പിന് പോവാ അങ്ങനെ പ്രത്യകിച്ച് കഴതൊന്നും ഇല്ല
ആ അതന്നെ
ഉം മുമ്പക്ക- ക്കല്ലേ എവിടെം പോവാനും പറ്റത്തില്ല ആർക്കു എങ്ങട്ട് പോവനും താല്പര്യയില്ല.
ആഹ് ആഹ് ആ അതന്നെ
അപ്പ ഒരു പ്രായന്നും ഇല്ല എല്ലാവർക്കും
ആഹ് ട്രിപ്പ്ന്നെ ഉം ഉം.
അതുകൊണ്ട് ലൈഫടിപൊളിയക്കിയങ്ങ് പോവാം. ല്ലാങ്കിൽ വൈന്നേരത്തെന്നെ അടഞ്ഞ് കൂടിയിരിക്കുന്നു
ഉം ക്യാ
ഹലോ ഏഹ്.
ഒരു മോളന്നെള്ളൂന്ന്.
ആ ഒരു മോളെ ഒള്ളു എടക്ക് വെച്ച് കണക്കട് പോയോന്ന് ഒരു സംശയം
ആ ആ ആ
ഉം
പിന്നെ ആ എന്താ അവള് മു അംഗൻവാടി പോവാൻ മടിണ്ടോ?
അംഗൻവാടി പോവാൻ കൊഴപ്പൊന്നുംല്ല ഇവിടത്താന്റെ മോനും അംഗൻവാടി പോകുന്നുണ്ട് അ- പ്പത്തിനു അവ രണ്ട്പേരും കൂടങ്ങ് പോവും.
സ് ആഹ്.
ഉം നമുക്ക് വീടിനടുത്ത് തന്നെ അങ്കവാടി എളുപ്പവാ ഏ
മോൾക്കതേപോലെ ഭയങ്കര മടിയാണ് സ്കൂള് പോവാന്
ആഹ്
ഉം ഉം
ഉം
പിന്നെ പിന്നെന്തൊക്കെയാ ഓളെ ഞാന് ഗൻവാടിൽ വി ട്ടിലാപ്പ ആ ഒരു മഡ്യാണ് സ്കൂള് തൊർന്നപ്പോ സ്കൂള് പോവാൻ നല്ല മഡ്യാ
മോൻ എൽ കെ ജി ചേർത്തല്ലേ?
ആഹ് യു കെ ജിലാണ് എൽ കെ ജിന്ന് എങ്ങനെ കര്ഞ് കര്ഞ് പോയി പോയി പോയി ഏതാലും അതങ്ങനെ മുഴുവനാക്കി പ്പോ എൽ കെ യു കെ ജിലും മട്യണ്
മ്ഹ്
ഉം
ഉം മോക്ക് പിന്നെ അംഗൻവാടിയിലോട്ട ങ്ങാക്കീ താ പിന്നെ പില്ലൊക്കെ പ്രീ കെ ജിയിലോട്ടങ്ങനാക്കി പിന്നെ മടി കാരണം ചുമ്മാ ഫീസും കൊടുത്ത് പോവത്തുല്ല
ആഹ്
ക്കാളും ഒരു വർഷം പോ അങ്കവാടി ഇരിക്കട്ടെന്ന് വിചാര്ച്ച്
ആഹ് എങ്ങനെ കളിയൊക്കെ കാണല്ണ്ടോ
ആഹ്
വേൾഡ് കപ്പ്
ആഹ അതൊന്നും ഇല്ല
ആഹ്
ഉം
ഉം പിന്നൊന്തൊക്ക്യേയാ ന്നട്ട് മൂവിക്കൊക്കെ പോവല്ണ്ടോ തിയേറ്റർക്ക്
ഹസ്ബന്റ് വരുമ്പോ പ്പോ
ആ ഞാനും അല്ല പിന്നെ കസിൻസൊക്കെ ണ്ടെങ്കി പോവുട്ടോ കസിൻസിനൊക്കെ കിട്ടാണെങ്കി ഹസ്ബന്റില്ലേലും പോവും
ഉം ഉം
ഉം
ല്ല ഹസ്ബൻഡിന്നോടെ പോകും പിന്നെ വീട്ടി പിന്നെ വേറൊരും ഇല്ല അങ്ങനെ അപ്പ അമ്മ അങ്ങനെ പോകത്തില്ല
ആഹ്
ഉം ഉം പിന്നെ ഞങ്ങ പിന്നെ പാർക്കിലൊക്കെ പോവും കൊച്ചിങ്ങളേം കൊണ്ട്
ആഹ് അത് പിന്നെ ഓൽക്കൊരു ഇഷ്ടപ്പെട്ട പ്ലേസാണല്ലോ ഉം മക്കക്കെപ്പളും പൊർത്ത് പോണം പൊർത്ത് പോണം ഈ ഒര് ചിന്തോള്ളൂ
ഉം
മ്മ് ഇവെടിം അങ്ങനെതന്നെ പക്ഷേ ആഹ് അതന്നെ അതന്നെ പൊർത്ത് പോവാ നെങ്കിയോ ഓല ട്രിപ്പതാണ് പാർക്ക്
ഉം പിന്നെ പിടിച്ചോണ്ട് വരാൻ പറ്റത്തില്ല കൊണ്ട്
ആഹ് അതന്നെ ഉം ശീലായാ പിന്നെ എപ്പ്ളും പോണ്ടിയെരും
ഉം
ഉം
ഞങ്ങള് മോ കോച്ചിങ്ങളേം കൊണ്ട് എട്ക്ക് ബെസ്സി പാർക്കി പോയി തിരിച്ചു വന്നപ്പെ തെനാണെങ്കി പുള്ളര് ഒരു വെദതി ബസ്സികേറ ത്തില്ല അവർക്ക് വീട്ടി വരണ്ട അവർക്ക് അവിടെത്തനന്നിങ്ങെ നിന്നാ മതി ഉം എങ്ങനെയെങ്കിലും
ആഹ് രാത്രികൊക്കെ ന്താ ഫുഡൊക്കെ?
രാത്രി ചോറന്നെ ചോറ് ചമ്മന്തി മീൻകറി
ഏഹ്
ഉം
പിന്നെ സ്വന്തം വീട്ടിലാണോ അതോ ഹസ്ബൻ്ന്റെ വീട്ടിലാണോ
ഞാനപ്പോ എന്റെ വീട്ടില്
ഉം ഞാനും എൻ്റെ വീട്ടിൽ തന്നെ
ഹസ്ബൻഡ് വീട്ടിൽ പ്രത്യേകിച്ച് അമ്മായിമ്മ പ്പായൊക്കെ ഒക്കെ ഉണ്ട്
ആ ഇപ്പല്ല ഉമ്മ ഉണ്ട്
മ്മ്
പിന്നെ ഒരു അനിയന്റെ വൈഫും മക്കളും ഓലും ഉണ്ട് അങ്ങനെ
മ്മ് മ്മ്
മ്മ്
എന്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഉമ്മായും ഉപ്പായും ഉണ്ട് പിന്നെ അനിയനുണ്ട്
ആഹ് ഹസ്ബൻ്റിന് ആരൊക്കെ ഉള്ളത്
ഉമ്മായും ഉപ്പായും അനിയനും ഉണ്ട് പിന്നെ അനിയൻ്റെ വൈഫുണ്ട്
മ്മ്
അനിയന്റെ വൈഫും അനിയനുന്നുച്ചാ അനിയൻ വേറെ അതാണോ ഇന്ന് വേറെ വീട്ടില്ലാ
ഏഹ് അതാ അപ്പൊ നിങ്ങളെ കൂടെേക്കാരല്ലേ പേരന്സ് ഉള്ളത്
ഇല്ല ഞങ്ങളും വേറെ ഞങ്ങളും വേറെ ഞാൻ അയിന് എൻ്റെ വീട്ടിൽ എനിക്കിന്നാ അനിയൻ്റെ വൈഫ് അനിയ അനിയന്റെ വൈഡ്ഫിന്റെ വീട്ടീല് നിക്കിന്നാ അവര് രണ്ടുപേരും വേറെ നിക്കിന്നെ
ആ അവിടെ അങ്ങനെ അങ്ങനെ മരുമക്കൾ അടുത്ത് നിക്കണം അങ്ങനൊന്നുല്ലെ
അങ്ങനൊന്നുല്ല
ഏഹ് ഞങ്ങളവടൊക്കെ കല്യാണം കഴിച്ചക്കഴിഞ്ഞാൽ ഹസ്‌ബൻ്റിൻ്റെ വീട്ട് തന്നെ കാര്യയാട്ട് നിക്കണം ജോലി ഫുൾ ജോലി മരുമക്കൾ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ ഓരോ നിബന്ധനാണ്
അത് ഭയങ്കര പാടല്ലേ
ആ അതന്നെ പാടൊക്കെ പാടന്നെ ഹസ്ബൻഡും കൂടി ഇല്ലാതെ താമസിച്ച് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇനിയിപ്പോ നാളെ ഞാന് ഞ്‌പ്പം നാളെ ഞാന് ഹസ്ബൻ്റിന്റെ വീട്ടിക്ക് പോവാണ് പോണതേ ആലോചിച്ചുടാ
മ്മ് അവിടെ ആരിത്താ അനിയ അനിയൻ്റെ വൈഫ് ആരെങ്കിലുണ്ടോ
അനിയൻ്റെ വൈഫ്ണ്ട് ഇനി ഞാൻ ചെന്നാ ഓള് പോവും വിരുന്ന് ഓളെ വിട്ട്ക്ക്
ഒരാള് വരുമ്പോ അടുത്ത ആള് പോവും ഹ്ഹ്
ആ പോവും ആരുല്ലാതെ ഇമ്മ നിക്കൂല്ലാ
രണ്ടാളും വരാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും സായ് കാൺഡ്ര്‌ണ്ട്
ആണ്ട് ഞ്ഞ് ഞാൻ ചെന്ന് രണ്ടീസം ഞങ്ങള് ഒരുമിച്ച് നിന്നിട്ട് ഓള് പോവും പിന്നെ ഓള് വന്ന് രണ്ടീസം ഒന്നും കൂടി ഒരുമിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ പോരും
മ്മ്
മ്മ്
ഉം ഇത് നമ്മ നിക്കുമ്പോ എല്ലാരും ഒരുമിച്ചങ്ങ് നിക്കും പോകുമ്പോ എല്ലാരും ഒരുമിച്ചങ്ങ് പോകും
ന്നാ ഓക്കെ ന്നാല് ഞ്ഞ് പിന്നെ വിളിക്കണ്ട്
മ്മ്
മ്മ്